ഹല്ലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ.
എന്തൊക്കെയാ വർത്താനം സുഖല്ലെ?
ആഹ് സുഖാണല്ലോ വേറെ കുഴപ്പങ്ങളൊന്നുല്ല ഇങ്ങനെ പിന്നെന്താ? പിന്നെ ഇപ്പ എന്താ ചെയ്യണ്?
ആഹ് ഞാനിപ്പ ഇങ്ങനെ ഏഹ് അങ്ങാടിന്ന് ഇങ്ങനെ എന്റെ വീട്ടിക്ക് വന്നിപ്പോ ആണ്ട് കേറിട്ടുള്ളു. അപ്പോഴാണ് ഞാൻ ങ്ങന ആലോയ്ക്ക്ണ്ട് കാരണം പാടിയിലൊരു രണ്ടു പേർ തമ്മിൽ എന്തേ എന്തെ ഒരു പണത്തിന്റെ വിഷയത്തിൽ എന്തെയ്തു? ഏഹ് എന്തോര് അടിപിടി ഉണ്ടായിട്ടുണ്ട് ഏഹ് അപ്പോ ഞാൻ ഇങ്ങനെ ആലോയിക്കുന്നത് അതെന്തേയ്തു ഒരാൾ ഇങ്ങനെ വളരെ പരിഷമായിട്ട് എന്താ ചൂടാവും അതുപോലെ തന്നെ കൈയൊങ്ങാനൊക്കെ അടി ക്കാനൊക്കെ നിൽക്കിണ്ട്. ന്താ പ്പോ ഞാ ഇങ്ങനെ ഇന്ന അത്ഭുതപ്പെടുത്തിയ എന്താ വച്ചാ അപ്പുറത്തുള്ള ആ മറ്റേ വ്യക്തി എന്താണ് അയാൾ ഇതെല്ലാം കേട്ടു കൊണ്ട് വളരെ ശാന്തമായിക്കൊണ്ട് മാത്രം എന്താണ് അയാൾക്ക് മറുപടി കൊടു ത്തോണ്ടിക്കാണ് എന്തോരു മറ്റു പണവുമായി ബന്ധപ്പെട്ട എന്തോരു പ്രശ്നമാണെന്നാണ് തോന്നണത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച അയാൾക്ക് ഉണ്ടായ ഒരു ക്ഷമ കാരണം നമ്മളൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ എന്തെയ്യും വളരെ ഏഹ് വലിയ രീതിയില് അമ്മള് പ്രകോപിതനാവുനുള്ളത് ഉറപ്പാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് അയാൾക്ക് ണ്ടായ ക്ഷമ അയാൾക്ക് അയാളെ എന്തിനാണ് എത്രത്തോളം ക്ഷമിക്കാന്ന് ഉള്ളതാണ്. ഒരു ക്ഷമ എന്നുള്ളത് എന്താണ് നമ്മള് നമുക്കൊരു എന്തല്ലാം വെറും വാക്കാര്. ക്ഷമ എന്നുള്ളെ ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷമ എന്നുള്ളെ സാധാരണ ഒരു വാക്കല്ലാന്നാണ് കാരണം അത് മനുഷ്യന്റെ ഒരു സ്വഭാവത്തിന്റെ അതുപോലെ തന്നെ ഒക്കെ ഒരു മഹതായിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം മനുഷ്യൻ ഒരു മ എത്ര ഒരു മ വിശാലമായ ഒരു മനസ് മനസ്സുള്ള ഒരാൾക്ക് മാത്രം എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുള്ളൂ കാരണം ആത്മാവിന്റെ ഒരു സൗന്ദര്യമാണ് ഈ ക്ഷമ എന്നുള്ളത്. ഏ ഹ് തീർച്ചയായിട്ടും അങ്ങനല്ലേ?
അതെ തീർച്ചയായിട്ടും അങ്ങൻ തന്നെയാണ് തങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് അ ഒരു ഭംഗിയാണ് ഈ ക്ഷമന്നുള്ളത് മനുഷ്യന് താങ്കൾ നേരത്തെരു സംഭവം വിരിച്ചല്ലോ രണ്ടു പേര് തല്ല് കൂടുന്നു ഒരാള് വളരെയധികം പൗരുഷമായി സംസാരിക്കുന്ന മറ്റാള് വളരെയധികം കേട്ട് ക്ഷമിച്ച് അദ്ദേഹത്തോട് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു ഇത് പറഞ്ഞല്ലോ ഇതില് ഏറ്റവും കാണാൻ ഭങിയുള്ളത് ആരെയാണ് ആഹ് തീർപ്പാക്കാൻ ശ്രമിക്കുന്ന ക്ഷമിച്ചു നിൽക്കുന്ന വ്യക്തിയെ തന്നെയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണമായിരിക്കാം ആ പ്രശ്നം സോൾവയിട്ട് ആ പ്രശ്നം തീർന്നിട്ടുണ്ടാവുക ആ പ്രശ്നം വളരെയധികം പെട്ടെന്ന് തീരയും ചെയ്യും ആ ഉറപ്പാണ് പിന്നെ ഏഹ്. പറയാനുള്ളത് ക്ഷമ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനവിക ഗുണങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരുടെ തെറ്റുകളും അപാകതകും മനസ്സിലാക്കി ശാന്തമായി പ്രതികരി ക്കുന്ന മനോഭാവമാണ് ക്ഷമ എന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം പക്ഷെ എപ്പോഴും ക്ഷമിക്കണംമെന്ന് ഞാൻ പറയില്ല കാരണം ചില സമയത്ത് ക്ഷമക്കും ഒര അതിരെക്കെ ഉണ്ടല്ലോ കാരണം എപ്പോഴും നമുക്ക് ഒരാൾ ക്ഷമിക്കാൻ പറ്റിയന്ന് വരില്ല അദ്ദേഹം ഈ ക്ഷമത്തൊര് അദ്ദേഹത്തിന്റെ ഒരു മുതലെടുപ്പ് അവിടെ നടക്കും അദ്ദേഹം ക്ഷമിക്കുമെന്ന് വിചാരിച്ച അദ്ദേഹം അദ്ദേഹത്തെ പരമാവധി മുതലാക്കുക അങ്ങനെയുള്ളൊരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവ്മ്പോ നമ്മൾ ഒരിക്കലും ഭാഗത്ത് ക്ഷമിക്കാൻ പാടില്ല നമ്മള് അതിനോട് അനുയോജ്യമായ ഗ്രൂപ്പില് രൂപത്തില് പെരുമാറുക തന്നെ വേണം പിന്നെ ക്ഷമയുള്ള മനുഷ്യൻ എളുപ്പത്തിൽ കോപിക്കപ്പെടുകയില്ല കോപ അവന് പെട്ടെന്ന് അവന് പെട്ടെന്ന് ദേഷ്യം വരൂല അവന് സാഹചര്യങ്ങളെ സമാധാനത്തോടെ നേരിടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയൊക്കെ ചെയ്യാം ഇതിലൂടെ വ്യക്തിയുടെ ജീവിതം കൂടുതൽ സ്ഥിരതയുള്ളതും സന്തോഷകരമാവുകയും ണ് ചെയ്യുന്നത് അല്ലാതെ അവനൊരു പൊട്ടനാവുക എന്നുള്ളൊരു മനോഭാവം ഒന്നുല്ല അവിടെ കാരണം കൊറേ ആൾക്കാര് പറയുന്നത് കേൾക്കാം നീ എന്താ അവന് അവനടിച്ചപ്പോ അത് നീ തിരിച്ചടിക്കായി എന്ന് ചോയിക്കാം ഒരു പ്രശ്നം ഉണ്ടായേന് ശേഷം നമ്മള് നമുക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ പോയി പറഞ്ഞ് അല്ലെങ്കിൽ നീ ഒന്ന് തിരിച്ച് ചെയ്തിലേന്ന് വക്കും അപ്പോ നമ്മള് അതിനെ മോശമായിട്ടാണ് കാണുന്നത് തിരിച്ച് ചെയ്യാതെ ക്ഷമിച്ചു നിൽക്കുന്നതിനെ മോശമായി കാണുന്ന ഒരു സ്വഭാവം നമ്മളില്ണ്ട് പക്ഷെ അതെപ്പോളും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല എപ്പോളും ക്ഷമിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ മനുഷ്യബന്ധങ്ങളിലെ ക്ഷമക്ക് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ കുടുംബത്തിലും സുഹൃത്തുക്കളിലും ജോലിസ്ഥലത്തും ഉണ്ടാകുന്ന ചെറിയ തെറ്റുകൾ ക്ഷമയിലൂടെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതങ്ങനെ നീ കിട്ടിക്കൊണ്ട് ആവശ്യന്നുല്ല ഒരു സോറി പറഞ്ഞാ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നമ്മുടെ ഇടയിൽ ഉള്ളത് എന്ന് നമ്മള് പറയാറുണ്ട് അതൊക്കെ നമ്മൾ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ നമ്മള് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ ഇത് ബന്ധങ്ങൾ ശക്തമാക്കുകയും ഈ ക്ഷമ ഇതിലൂടെ നമുക്ക് ബന്ധങ്ങൾ നമ്മുടെ ബന്ധങ്ങളെ ശക്തമാക്കാനും പിന്നെ സംഘർഷങ്ങൾ കുറക്കാനൊക്കെ ചെയ്യുന്ന്ണ്ട് ഇന്ന് ഞാനൊര് വീഡിയോ കണ്ടു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഒരുപാട് അധികം കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അധികം ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഒരു പാട് അധികം നിൽക്കും പക്ഷെ നമ്മള അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ക്ഷമയില്ലാതെ ഏ ക്ഷമയില്ലാതെ അല്ലെങ്കി ക്ഷമയോട് കൂടെ എതിർത്ത് കഴിഞ്ഞാലും നമ്മള് ആ ബന്ധങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും അപ്പൊ ബന്ധങ്ങൾ സ്ഥിരമായി നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം നമ്മൾ ക്ഷമിക്കുന്നതും അതേപോലെ കണ്ണടക്കുന്നതും വിട്ടുവീഴ്ച ചെയ്യുന്നതും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മനുഷ്യ ബന്ധങ്ങളിൽ ക്ഷമക്കുള്ള പ്രാധാന്യത്തെ കുറിച്ച് കൂടുതൽ പറയാണെങ്കിൽ ക്ഷമ മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്നുണ്ട് അത് എന്തായാലും ശരിയാണ് കാരണം അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മള് കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ഒണ്ട് ധൈര്യവും കാത്തിരിപ്പുമുള്ളവര് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ- മറികടന്ന് മുന്നേറാൻ കഴിയും പക്ഷെ അതിനൊക്കെ അവർക്ക് വേണ്ടത് ക്ഷമയാണ് ഈ ക്ഷമ ഇല്ലെങ്കിലുള്ള ഒരുപാട് കഥകളൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് പറയാണെങ്കില്- ഈ ക്ഷമ കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇപ്പോ നമ്മള് പണ്ടൊക്കെ ഒരു കഥ കേട്ടിരുന്നല്ലോ ഈ പ്ലെനില്- ഒരു വിമാനത്തില് യാത്ര ചെയ്യാന് അദ്ദേഹത്തിന് സമയം വഴുകി അദ്ദേഹം അവിടെ ക്ഷമിച്ച് നിന്നു ആ വിമാനം എടുത്ത് പോയി എന്നിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ആ വിമാനം പൊട്ടിത്തെറിക്കാനുള്ള വിമാനമായിരുന്നു എ ന്ന് ആ വിമാനം പൊട്ടിത്തെറിച്ചപ്പോളാണ് അദ്ദേഹം അത് മനസ്സിലാക്കുന്നത് അപ്പൊ ഞാന് ഈ കഥ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഒണ്ടാക്കി പറഞ്ഞതാണ് ഈ ക്ഷമയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷമ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണെന്ന് നമ്മള് പറഞ്ഞു പിന്നെ ഇതിനെ കുറിച്ച് കൂടുതല് പറയുകയാണെങ്കില് ക്ഷമക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഒണ്ട് നമ്മള് ഒരാളോട് ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില്- നമുക്ക് അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒന്നാമത്തെ നമുക്ക് അദ്ദേഹത്തോടുള്ള ബന്ധം ഒന്നുകൂടി ദൃഢപ്പെടും അദ്ദേഹം നമ്മളെ മനസ്സിലാക്കാനൊക്കെ സാധ്യതയുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും- ഏഹ് നമ്മോട് ക്ഷമിക്കാനും നമ്മോട് അനുകൂലമായ രൂപത്തില് പല കാര്യങ്ങളിൽ നിന്ന് സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്
അതെ തീർച്ചയായിട്ടും എനിക്കത് പറഞ്ഞപ്പോ എനിക്ക് ആദ്യായിട്ട് ഓർമ്മന്നത് ഒരു പഴയ ഒരു പഴമൊഴിയിണ്ട് കാരണം ഞാൻ വായിച്ചൊരു പുസ്തകത്തിന്ന് എനിക്ക് ഓർമ്മ വന്നതാണ് ഇപ്പ അത് എന്താ വെച്ചാല് ക്ഷമ വീരസ്യ ഭൂഷണം അതായത് ക്ഷമാന്നുള്ളത് എന്താണ്- ധീരന്റെ ഒരു- ആഭരണം ധീരന് ആഭരണം അണിയിക്കുന്നത് എന്താണ് ക്ഷമ കൊണ്ടാണ് എന്നുള്ളതാണ് കാരണം ദുർബലനായ ഒരാൾക്ക് എന്താ ഇപ്പോ എപ്പോഴും എന്ത്‌ ചെയ്യാം അയാൾക്ക് ദേഷ്യം കാണിക്കും ഒരു പക്ഷെ കഴിഞ്ഞേക്കാം എന്നാല്- ക്ഷമിക്കാൻ കഴിയുകാന്നുള്ളത് എന്താണ് അതൊരു ശക്തിയുള്ള അല്ലെങ്കിൽ ഒരു ധീരന്റെ ഒരു അടയാളം എന്തേ- ഈ ക്ഷമിക്കുകാന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താ ക്ഷമ മനസ്സിന്റെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ടാണ് എന്തെയ്യുന്നത് ഞാൻ ഞാൻ കണക്കാക്കുന്നത് കാരണം മനുഷ്യജീവിതത്തിലെ തെറ്റ് മനുഷ്യജീവിതത്തില തെറ്റ്കള് ഇണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പൊ തെറ്റുകൾ ഇല്ലാത്തുള്ള ഒരു മനു തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യന്മാര് ഉണ്ടാവില്ല അങ്ങനെ മനുഷന്മാരല്ലേ കാരണം ആരും പൂർണ്ണരല്ല ആഹ് അതും അപ്പൊ തന്നെ ഞാനും എല്ലാവരും ഒരിക്കലെങ്കിലും എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ- ഏഹ് മറ്റുള്ളവർക്ക് എന്ത്‌ ചെയ്യാനാ നമ്മള് തെറ്റ്കള് ക്ഷമിക്കണമെന്ന് എന്തെയ്യണം ഞാ ഞമ്മൾ ആഗ്രഹിക്കുന്ന എന്താ നമ്മള്- മറ്റുള്ളവരുടെ തെറ്റുകൾ എന്ത് ചെയ്യണം ഏഹ് ക്ഷമിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഞാൻ അതില് മനസ്സിലാക്കേണ്ടത് കാരണം കുടുംബ ജീ ജീവിതത്തി ലെന്താണ് ക്ഷമക്ക് വളരെ വലിയ പ്രധാനം കാരണം മാതാപിതാക്കളെ മക്കളെ സഹോരങ്ങള് ഭാര്യയും ഭർ ഭർത്താവ് എല്ലാവരും എന്താണ്- പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാൻ തയ്യാറായാൽ എന്തായിരുന്നു ഒരു കുടുംബ കലഹങ്ങളോ അല്ലേ കുടുംബ വിച്ഛേദങ്ങളോ അല്ലെങ്കി ഡിവോയ്സ് അടക്കമുള്ള ഭാര്യഭർത്താക്കമ്മാ ക്കിടയിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസിലാക്കണത് കാരണം- ഏഹ് ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിലുള്ള വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ എന്തെയ്യും- വളർത്തിയാല് അങ്ങനെ വളർത്തി കൊണ്ട് വരികയാണെങ്കിൽ അല്ലാതെ അതിന് അത് ക്ഷമിക്കാതെയൊക്കെ വിടുകയാണെങ്കിൽ എന്ത് ചെയ്യും കുടുംബ ബന്ധങ്ങള് വരെ തകരാൻ കാരണമാകുന്നുള്ളതാണ് നമ്മള് നോക്കുകയാണെങ്കില് ഈയൊരു സൗഹൃദത്തിന്റെ അടിത്തറ എന്നുള്ളത് എന്താണ് ക്ഷമയാണ് കാരണം- സുഹൃത്തുക്കൾക്ക് എന്താണ് സുഹൃത്തുക്കൾ തമ്മില് എടക്കെടയ്ക്ക് പലപ്പോഴും എന്തെയ്യും- ഇണ്ടാവുന്ന ഒന്നാണ് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇണ്ടാവും ഇപ്പൊ ഓൻ ഞാൻ പറയുന്നതാവില്ല അനിക്കുള്ളത് കാരണം എനിക്ക് പറയുന്നതാവല്ല എന്റെ- ഉറ്റ സുഹൃത്തിന് എന്റെ അഭിപ്രായം ആണ് ഉള്ളത് അപ്പൊ എന്തെയ്യും ഏ അപ്പൊ ചെല തെറ്റി ഏ അപ്പ എന്ത ചെല തെറ്റിദ്ധാരണകളൊക്കെ എന്തെയ്യും ഉണ്ടായേക്കാം എന്ന എന്നാലുന്തെയ്യണം അവിടെ ക്ഷമിക്കാൻ കഴിയുന്നവരുടെ സൗഹൃതാണ്തേ എന്നും നിലനിൽക്കാന്ന്ള്ളത് ഇല്ലെങ്കി ഒരു കാര്യം പറയുമ്പോത്തിന് എടുത്ത് ചാടി കൊണ്ട് അങ്ങട് ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ അവരെ ആക്രമിക്കാൻ വേണ്ടി ഒക്കേ ചെയ്യുന്നോറുണ്ടല്ലോ അതൊന്നും ഒരു ഒരു ഈ ധീരന് യോജിച്ച പണിയല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങന പ്രത്യേകിച്ചമ്മള് നോക്കുകയാണെങ്കില് വിദ്യാലയ ജീവിതത്തില് വളരെയധികം ക്ഷമ വളരെയധികം പ്രധാനമാണ് കാരണം സഹപാഠികളുമായി ചെറിയ ചെറിയ തർക്കങ്ങൾ വര മുണ്ടായി രിക്കാം പ്രത്യകിച്ച് നമ്മള് വിദ്യാർ വിദ്യാർത്ഥി കാലഘട്ടത്തിലൊക്കെ ഞമ്മളൊക്കെ വിദ്യാർത്ഥി കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു വന്നവരാണ് അപ്പ ഞമുക്ക് എന്ത് നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് ഏ എനിക്കും തോന്നും കാരണം ചെറിയ ചെറിയ തർത്തങ്ങൾ തർക്കങ്ങൾ വരെ ഉണ്ടാക്ക പക്ഷേ വലിയ തർക്കങ്ങളും ഉണ്ടായേക്കാം എന്നാലും ആരെങ്കിലുമൊക്കെ ഞമ്മളെ എന്താ എപ്പ പല എപ്പോഴും വേദ ഏ ചില എപ്പോഴെങ്കിലും അിയതെയക്കൊണ്ടാ ന്നീ അതിനിയിപ്പോൾ ചിലവര് ഉണ്ടാകും അറിയാതെ തട്ടിയതായിരിക്കും എന്നാലൊരു പക്ഷേ നമ്മുടെ അപ്പോഴത്തെണ്ടാകുന്ന നമ്മുടെ ആ ദേഷ്യത്തിന് എന്തെ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലാണെങ്കില് അവിടെ എന്തേയ്യ്ന്നു നമ്മള് തോറ്റു പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം ഏഹ് നമ്മള് ഒരു പക്ഷേ അവന് അറിയാതെ സംഭവിച്ചേക്കാം. അവന്റെ കയ്യിൽ നിന്നും അറിയാതെ സംഭവിച്ചതായേക്കാം. അപ്പൊ ഇത് പറഞ്ഞപ്പഴാ എനിക്ക് ഓർമ്മ വരുന്നത് ഏഹ് ഞാന് പത്താം ക്ലാസ്സില് പഠിക്കുന്ന സമയത്ത് ഈ എന്റെ ഒരു സുഹൃത്തിന് എന്തേയ്‌തു ഏഹ് മറ്റൊരു ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്തു അറിയാതെ അവൾ സം സംസാരിച്ചിരിക്കുന്നതിനിടൽ എന്ത് ചെയ്തു വെറുതെ ഒന്ന് കോൺ ഏഹ് ഒരു ഏ മുള്ളെടുത്തുകൊണ്ട് വെറുതെ അവന്റെ കയ്യിൽ കുത്തി ഒന്ന് വെറുതെ ഒന്ന് കുത്തി നോക്കിയതാണ് എന്നാലേ ഇത് ആ എന്റെ സുഹൃത്തിന് എന്ത് വളരെയധികം വേദനയ്ക്കുകയും അതുപോൽ തന്നെ എന്തെയ്തു അവന് വലിയ രീതിയില് ഉപദ്രവിക്ക ഉപദ്രവിക്കാന് എന്ത് ചെയ്തു അവൻ തുനിഞ്ഞു അങ്ങനെ ഞങ്ങള് പിടിച്ച് വെച്ചത് കൊണ്ട് എന്തെയ്തു അവര് വലിയൊരു അപകടം അവിടെ ഇല്ലാതായിന്നാ മനസ്സിലാക്കണ്ടേ കാരണം അത്രത്തോളം പലർക്കും എന്തേയ്‌തു അവ അവനവിടെ അവന്റെ ക്ഷമ എന്ത് ചെയ്തില്ല നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷേ അവന് ഒരു ഒരിക്കലുഅവന്കരുതി കൂട്ടി ട്ടി അവനെ വേദനിപ്പിക്കണമെന്ന രീതിയില് ചെയ്തതല്ല കാരണം അറിയാതെ അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്ന് ഉണ്ടായി പോയതാണ്. അപ്പൊ അവനത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലായി എന്നുള്ളതാണ് എന്നുള്ളതാണ് വളരെ ഖേദകരം എന്നുള്ളത്. അത് ദുർബ നമ്മള് നോക്കുകാണെങ്കില് ദുർബലരായ ഒരാൾക്ക് ഒരിക്കലും എന്താവില്ല ക്ഷമിക്കാൻ കഴിയില്ല കാരണം ക്ഷമാന്നുള്ളത് എന്താണ്? അത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ശക്തരുണ്ട് അതുപോലെ തന്നെ ധീരരുമായവർക്ക് മാത്രം കഴിയുന്ന ഒരു ഏഹ് പ്രത്യേക ഒരു കഴിവാണത്. ഏഹ് ഈ ഇതൊക്കെ എന്ത് നമ്മുക്ക് ജീവിതത്തില് വളരെയധികം ശ്രമം അത്യാവശ്യാ കാരണം പലയിടത്തും തോറ്റുപോകേണ്ട അവസ്ഥ വരെ ഉണ്ടാകാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മക്ക് ഈ ക്ഷമയെ കുറിച്ച് പറയാണെങ്കിൽ നമ്മുക്ക് ധാരാളം പറയാനുണ്ട് കാരണം ഇതൊരു വിശാലമായ വിഷയമാണ് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ഈ ഒരു കൊറഞ്ഞ കാലയളവിൽ തന്നെ നമ്മുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് നമുക്ക് മറ്റൊരു കോളിലൂടെ പറയാനല്ലേ
അതെ അതെ നമ്മുക്ക് തീർച്ചയായും മറ്റൊരു കോളിലൂടെ നമ്മുക്ക് സംസാരിക്കാം. കാരണം ഈ ക്ഷമയെ കുറിച്ച് പറയാണെങ്കില് അതിന് ഒരുപാട് അധികം വേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുക്ക് മറ്റൊരു കോളിലൂടെ സംസാരിക്കാം തീർച്ചയായും
ഓക്കെ എന്നാ ശരി.